കേൾ കേൾക്കുന്നുണ്ടോ
ആ കേൾക്കന്നുണ്ട് കേൾക്കണ്ടാ ഹലോ
കേക്ക്ണ്ട്
കേക്ക് ആഹ് എന്താ വിശേഷം
എന്താ വിശേഷം എന്താ അവിടെ കുളിയൊക്കെ കഴഞ്ഞിട്ട് ഇവിടെ വെറുതെ ഇരിക്കാ
മഴണ്ടോ
മഴ ആഹ് മഴ ഇന്ന് വൈകുന്നേരത്ത് ഒന്ന് പെയ്ത് ആഹ് കൊറച്ച് കുഴപ്പമില്ലാതെ ക്ലാസ് കഴിഞ്ഞപ്പൊ ഒന്ന് പെയ്തു
അതെ ലെ അങ്ങനെ വേറെന്താണ് വർ ത്താനങ്ങൾ
എന്താ പണി
പഷ പ ഇത എഴുതാ വിചാഷിച്ച് ങ്ങെ ഇരിക്ക്യേര്ന്നു
ആഹ് എത്തഹ് അപ്പഹ് എഴുതാണ്ലെ
എഴുത്ണ് എഴുത്ണില്ല ഭർത്താനം പറയാനല്ലോ ഇപ്പം
ആഹ് ഫുഡ് കഴിച്ചോ
ഫുഡ് കഴി ചായ കുട്
ഹലോ ഫുഡ്ഡ് കഴിച്ചോ
ആഹ് ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല
ആ കേൾക്കുന്നുണ്ട് ആ...
നിങ്ങൾ നിങ്ങൾ ഫുഡ് കഴിച്ചോ
ആഹ് ഫുഡ് കഴിച്ചിട്ടില്ലേ കുറച്ചു കഴിഞ്ഞിട്ട് പുറത്തു പോയിട്ട് കഴിക്കണം വിചാരിക്കണ്ട്
അപ്പൊ പുറത്തനിന്നാ ഫുഡ് കഴിക്കാർ
അല്ലെ എപ്പോഴെങ്കിലും പുറത്തുന്ന് ഇണ്ടാക്കാത്ത ഫുഡ് ഉണ്ടാക്കാത്ത അപ്പൊ അധികം ചിക്കൻ റൈസ് റാപ്പ് ലോഡ് ഫ്രൈസ് അങ്ങനത്തൊക്കെ
അങ്ങെ അപ്പ അങ്ങനത്തെ ഫുഡൊക്കെയാണ് ഇഷ്ടം
ആഹ് ഇഷ്ട അതൊക്കെ തന്നെ
ഉം അങ്ങനെ
ഉം
എന്താ എന്റെ വീട്ട വീട്ടിലുള്ളവരൊക്കെ എന്തു ചെയ്യുന്നു
നിന്റെ വീട്ടുള്ളൊരു അ അനിയത്തി പ്ലസ് ടു ആണ് ഞാനും അനിയത്തി അനിയാത്തി മാത്രേ ഉള്ളൂ
ആ എന്റെ വീട്ടിൽ എനിക്കൊരു അനിയനുണ്ട് അനിയാത്തിയുണ്ട് ഉമ്മാണ്ട് ഉപ്പണ്ട് അനിയത്തി ഇപ്പോ പ്ലസ് ടു പ്ലസ് വണ്ണിലേക്ക് ആയി
ആ അനിയനോ
അനിയൻ ഇപ്പോ എട്ടാം ക്ലാസൽക്കായി
എട്ടാം ക്ലാസ്സ്‌ ഏ ഏ ആഹ ഉ ഇന്നു എന്താ ചെയ്യണേ
പിന്നെ ഇപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കാണ് വീട്ടിലെ പണിയെടുക്കണം
പണിയെടുക്കുന്ന
ചെയാണ്
എന്റെ അമ്മ വീട്ടില് വെറുതെ ഇരിക്കാണ് ഇപ്പൊ പഠിക്കൊക്കെ ചെയ്തിരുന്നു പക്ഷെ വെറുതെ ഇവിടെ എവിടെ ഇരിക്കാം ജോലി ഒന്നും ചെയ്യണില്ല ഇടയ്ക്കു എന്തെങ്കിലും പാർട്ടെമായിട്ട് എന്തേലും ഓക്കെ ചെയ്യും
അങ്ങനെ അപ്പ അപ്പപ്പ നമ്മളൊക്കെ ഏറെക്കറ ഒരു പ്രായ ആകൂല്ലേ
ആം
അപ്പോ എങ്ങനെ അനക്കും ഇനാകും അറിയാ ശരിയല്ലേ എന്താ അല്ല എന്റെ ഉമ്മ ഇതുപോലെ കുറച്ച് എന്തൊക്കെ പഠിച്ചിണ്ട് പിന്നെ എന്തണ്ടായ വിചാരിച്ച ചലി
അല്ലാ എന്താ എ എന്തൊക്കാ പഠിച്ചു
എന്റെ ഉമ്മ ബി എ ബി എസ് സി ആ ബ ബി എ ഇംഗ്ലീഷ് അല്ലെ ബി എ ഹിസ്റ്റ്രിയോ പൊളിറ്റിക്സ് അങ്ങനെ എന്തുകൊണ്ടാണ് പഠിച്ചത് കറക്റ്റ് ആയിട്ട് എന്താന്ന് എനിക്കും അറിയില്ല
ഉം
പിന്നെ അത് ഒക്കെ കൊറ മുമ്പാ ഞാൻ ഇണ്ടാവണേന് മുമ്പേ ഇരുന്ന് പഠിച്ചിണ്ടായിരുന്നേ പിന്നെ ഞാനല്ലേ ക്യത്യായിട്ടുണ്ടായതാ അവർക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞുട്ട് ഇമ്മാക്ക് ഉപ്പാക്കും അപ്പൊ അങ്ങനെ ആയൊണ്ട് എന്താണ് അത ഞാൻ ഉണ്ടായ സമയത്ത് ഞാനാണ് വൽത് എന്നുള്ള നിലക്ക് അതങ്ങനെ തന്നെ ആലോ കുട്ടികള ഉണ്ടാവനി ഇപ്പൊ കുട്ടികൾ ഉണ്ടാവാത്തവർക്കാണെങ്കിലും കുട്ടികളാണല്ലോ മെയിൻ
അതെ
അപ്പൊ അങ്ങനെ എന്റെമ്മ പഠിപ്പ് നിർത്തിട്ട് പിന്നെ കൊറെ കഴിഞ്ഞ് ഞങ്ങൾ ഗൾഫിലൊക്കെ പോയി അപ്പോ ഉണ്ട് ഞങ്ങളെ വീട്ടിൽ ഇ ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് ന്നായ കേയറിണ്ടായിരുന്നു
അപ്പൊ വാതിലോ നടച്ചിരാ
വാതിലിന് പറഞ്ഞാൽ എന്റെ മമ്മി പപ്പിയൊക്കെ നിക്കുന്നുണ്ട്
ആ അപ്പൊ അങ്ങെ ഒരു വ
അപ്പൊ അങ്ങനെ പോയപ്പോ വാതലിൽ അടച്ചിട്ടുണ്ടാ അതൊന്നും എനിക്ക് ഓർമ്മല്ലേ ഞാൻ ചെറിയ കുട്ടിയ ആവുള്ളൂല്ലേ കേട്ട കഥ മാത്രേ എനിക്ക് അറിയുള്ളൂ അപ്പൊ അങ്ങനെ അങ്ങനെ നായകയറിയപ്പോ അവിടെ മൊത്തം നായകയറിയ എല്ല വിചാരിച്ചിട്ട് എല്ലാരും കൂടി വൃത്തിയാക്കി
ഉം
അപ്പോ അങ്ങനെ വൃത്തിയാക്കിൽ എന്റെ ഉമ്മാടെ സർട്ടിഫിക്കറ്റ് അയിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതെ അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് വെള്ളം നന്നഞ്ഞപ്പോ ഞങ്ങള് വന്നിട്ട് സമയത്ത് ജ അടിച്ചു പോയി അതുകൊണ്ട് മ്മാക്കിപ്പോ ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാണ്ടായി അതുകൊണ്ടു പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി പിന്നെ ഫുള്ള് തേഡ് ഇയർ വരെ ഒന്നും പഠിച്ചി പച്ചിട്ടില്ല
ഉം
ഫസ്റ്റിയർ എക്സാംകഴിഞ്ഞപ്പോ തന്നെ നിർത്തി പിന്നെ ഉം പറയാറ അതിന്റെ തായരു പഠിച്ചോന്നുള്ളരു സപ്പോർട്ട് ആരടുത്തൊന്നും അങ്ങനൊന്നും ഉണ്ടായില്ല ആ സമയാവുമ്പോ ഇപ്പോ നല്ല സപ്പോർട്ടുണ്ടമ്മച്ചി ഇപ്പൊ സമയം കഴിഞ്ഞു
അതെ പക്ഷെ ഇന വേണെങ്കിൽ ട്രൈ ചെയ്യുകൊക്ക ചെയ്തക്കെ കോഴസ് ഒക്കെ എടു
ആ ട്രൈ ചെയ്യ പക്ഷെ ഉമ്മ പറയും മനസ്സ് ചത്തു ഇനിയിപ്പോ അതിനുള്ള സമയമൊന്നുമല്ല നിങ്ങളാ നിങ്ങളാലാണ് എന്റെ ന്റെ പ്രതീക്ഷ അങ്ങനെ പറ്റ ചല നി ഇപ്പ നമ്മളാണ് പ്രതീക്ഷുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം
അതെ അതെ
അങ്ങനെ അപ്പൊ അന്റെമ്മ എന്ത ചെയ്യണപ്പൊ
എന്റെമ്മ ആ എന്റെമ്മ ഡിഗ്രി ബി- കോമ കോപ്പറേഷൻ അ ങ്ങനെ ന്തോ പഠിച്ച് ആദ്യം വി- തേർഡ് ഇയറോക്കെ ആയപ്പോഴാണ് കല്യാണം കഴഞ്ഞിട്ട് കല്യാണം കഴുന്നത് പിന്നെ ഞാാനുണ്ടായി പിന്നെപ്പോ ലാസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എക്സാം ണ്ട് കൊറെേ വർഷം കഴിഞ്ഞിട്ട് ഇപ്പടുത്താണ് അത് എഴുതിയെടുത്തത് ഡിഗ്രി അപ്പ കംപ്ലീറ്റ് ആണ് പിന്നെമ്മ സ്പോക്കൺ ഇംഗ്ലീഷും പിന്നെ വേറെ ഏതൊക്കെ കോഴ്സും ഒക്കെ ചെയ്യണണ്ട്
ഉമ്മ ഇങ്ങനെ ആള്റോട്ട ചോട്ടണോ
ഭയങ്കര എക്സ്ട്രാവേർട്ട് വർത്താനപ്രിയേണ്
അപ്പഇയ്യോ
ഞാന്അങ്ങനെല്ല ഞന്ഇ ഞാനൊര്ഇൻട്രോവേർട്ട് ടയ്പ ഇമ്മപറഞ്ഞ് ഒരാളകിട്ടി കിട്ടികഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും സംസാരിക്കാനായി ജ് ഹ് ജീവിക്കണ പോലെ നല്ലോം സംസാരിക്കും
അപ്പം മ് ഈ ഈയ്യും ഇമ്മിം കൊറേനേരം സംസാരിക്കല്ണ്ടോ എന്നും
ആഹ് അങ്ങനൊന്നുല്ല ഇന്നാ പോയാ പൊറ്ത്ത്പഠിക്കല്ലോ പിന്നെനാട്ടില് പോയാല് ഇങ്ങനെ കൊറെ വിശേഷങ്ങൾ ഇവിടുത്തക്കെ ഓരോന്ന് പറയണം
പുൊറത്ത്പഠിക്കാണ്ല്ലേ
അപ്പെങ്ങനെ സംസ സാരിക്കും
പൊറ് പൊറ്ത്ത്ന്ന് പറയ്മ്പോ എങ്ങനെ ഇന്ത്യയിലാണോ
ആ ഇന്ത്യയിലെ അപ്പറ്ത്ത് സ്റ്റേറ്റില്
ആ അങ്ങനെ ആ അപ്പകേരളത്തിലല്ലാന്നുല്ലേ
കേരള
അങ്ങനെ ഞാൻവിജാര്ച്ചിനി ചെലാൾക്കാര് ഫോറിനിലൊക്കെ പഠിക്ക്ന്നുണ്ടല്ലോ അങ്ങനെ ന്തേലാണോ ജസ്റ്റ്‌ ചോദിച്ചതാ
ഏഹ് അല്ല പ്പം നമ് നാട്ടില് ഞാൻ പഠിക്ക്ണോസം നാട്ടില്ണ്ട് പക്ഷെ ഒന്നുംകൂടിനല്ലത് പൊറ്ത്തായ കാരണം എന്താ പൊറ്ത്ത് പോയി പഠിക്കാണ് നല്ല ഇടുത്ത് കൊഴപ്പില്ലാത്തകോഴ്സാണ് ഇപ്പൊ നല്ല വാല്യൂ ഒക്കെണ്ട് വീട്ടാരെപ്പനോക്കെണ്ട മൂത്തെ ഞാനല്ലെ ഇപ്പ വീട്ടാരെക്കെ നോക്ക്
അതെ അതാണെന്റെയും ആഗ്രഹം ഞാനും മൂത്തതാ വീട്ടി ട്ടിളോരെ നല്ലരീതിക്ക് നോക്കണം ഇന്റെആഗ്രഹം എങ്ങനെന്നറിയോ ഇപ്പൊ നമ്മള് എന്താ പറയാ ഈ വീട്ടില്ള്ളോര് നമ്മള് ജോലി മേടിച്ച് പെൺകുട്ട്യാണല്ലോ അപ്പൊ എല്ലാര്കൊര് ഇത്ണ്ടാവും പെങ്കുട്യാളെല്ലെ എന്തിനാ ഇപ്പോ കൊറെ പഠിപ്പിച്ചിട്ട് ഓരിപ്പെന്ത് ചെയ്യാനാ ആ ഒരു സംബോണ്ടല്ലോ അത് മാറ്റിക്കൊടുക്കണം ഏ പഠി ച്ച് ജോലിവേട്ച്ച് നല്ല സമ്പാദിച്ച് ഇമ്മാക്കുപ്പാക്കും ങ്ങനെ പൈസയച്ചൊട് കാ അതും ഒര്ക്ക്ചോയിക്കാനൊരെടവരര്ത് ഇതിന് ഇന്ന പൈസ വേണം ഇപ്പൊ ഗൾഫിലാണോ പല നാട്ടിലും മണിയെടുക്കുന്നോർ ത്തണം അങ്ങനെ ഒരാഗ്രഹങ്ങള് ക്ക്ണ്ട്
ഉം അതെ ഒക്കെ നടക്കട്ടെ എന്ന പറയ് ഉം
പിന്നെന്താണ് വേറെ വിശേഷങ്ങൾ
അനിയത്തി ഇനി പ്ലസ് ടു പ്ലസ് വൺന്നല്ലെ പറഞ്ഞ ഇനി എന്താ അവളുടെ പ്ലാൻ എന്താ
അവൾക്ക് പ്ലസ്‌ ത്തേയ്ച്ച് പ്ലാനൊന്നുവല്ല അതുപോലെ സയൻസ് എടുത്താ ഏത് സ്ട്രീമിൽക്കും പോവാ വാവന്നുള്ള ഒരൽക്കാണ് ഇപ്പം സയൻസ് ഇട്ത്തിട്ട്ള്ളത് സ്കൂളില് ആഹ് ആഹ് കിട്ടി കിട്ടി അവിടെ അടുത്തുള്ള ഒരു സ്കൂളില് കിട്ടി അലോട്ട്മെന്റില് കിട്ടി ഉം
എങ്ങനെ കി ട്ടിയോ
ന്‌ നന്നെ കിട്ടി നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കൊട് ത്ത സ്കൂൾ ള്ളന്നെ കിട്ടി ഇന്നെ ഇന്നലെ അല്ല പെർമനന്റെന്നെ ആ ന്ന നല്ല സ്കൂളാ അതുകൊണ്ട് പിന്നെ പെർമനന്റായിട്ടന്നെ പോയി ചേർ കൂടെ പഠിച്ചിരുന്നൊരു കുട്ടിണ്ട് പിന്നെ അവടെ ചെന്നപ്പളാണ് ഞങ്ങള്ടൊരു കസിനുണ്ട് ന്ന്ള്ളത് മന്സ്സിലായത് ഇൻ ഡയറക്റ്റായിട്ട് ഒര് കസിനുണ്ട് അത്ണ്ട് ആ ഞാനറിയ്ണ ആരൊക്കോണ്ട് ആന്ന് പിന്നെ സെറ്റാണ് പിന്നെ സ്‌ സ്കൂള് സെറ്റാണ് അടിപൊളി കുട്ട്യാളന്നേണ് എല്ലാം കൊണ്ടും റ്റുള്ള കുട്ട്യാളന്നെ ഇണ്ടാവാറ്
ഇഞ്ഞ്പ്പോ ട്യൂഷന് ചേര്ണ്ടോ
ഏ‌ ഓള് ഇത് വരെ ട്യൂഷന് പോയിട്ടില്ല അപ്പൊ ഇനിയും പോവല് ഉണ്ടാവില്ല ഞാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ട്യൂഷന് പോയിട്ടുള്ള ആള് പിന്നെ അനിയനും ഞാനും ഒരേ കണത്തിൽ പെട്ടതാ അണ്ട് ഞങ്ങൾ രണ്ടാളും കൊറെ ട്യൂഷൻ പോയിട്ടുണ്ട് ഇപ്പോ ഓനിപ്പോ പോയോണ്ടിരിക്കണ്ട് ഞാനിപ്പോ കോളേജിൽ ട്യൂഷൻ ഇല്ല
ഇല്ല കോളേജിൽ പിന്നെ നമ്മുക്ക് നമ്മള നമ്മളെ കാര്യം നമ്മൾെന്നെ നോക്കണല്ലോ അയ് നടക്കൂല ഫീസ് ഒക്കെ നല്ല ഇണ്ടാവല്ലോ
ആഹ് അതെ നല്ലണ്ട് ത്തം ഒരു ആറ് ലക്ഷം
ഓ അത്രക്
ഫീസ് മാത്രം പിന്നെ ഡൊണേഷനും കൊടുത്തിണ്ട് ചെലവൾ വേറെണ്ട് ഞാനും പുറത്ത തന്നെയ നിക്കണത് അപ്പൊ അതിന്റേതായ ചിലവ് റൂംറന്റ് കാര്യങ്ങള് സാനങ്ങൾ മേടിക്കുമ്പോ ഉള്ളത് ആദ്യാക്കെ ഹോ പിന്നെ ഹോസ്റ്റല് ഫുഡ് ഒന്നും റഡി സില്ല പിന്നെ അവിടെ ചെലവും കൂടുതല അപ്പ ഞങ്ങള് പൊറത്ത്ക്ക് മാറി റൂമ് എടുത്ത് മാറി ചെലവ് ഇത്തിരി കുറവാ അതാന ഇഷ്ടുള്ള ഫുഡ് ഒക്കെ ഉണ്ടാക്കി അയിനിപ്പല്ലാരും അങ്ങനെ തന്നെയല്ലേ ഇയ്യ് പ്പ അങ്ങനാണോ നിക്കണത് ഹോസ്റ്റലാണോ
അല്ലല്ല ഞാനും പൊറത്ത നിക്കണത് ഫ്രിഡ്ജൊക്കെ ണ്ടോ റൂമില്
ആ ഫ്രിഡ്ജ് ണ്ട് ഇണ്ടോ
പിന്നെ ഇപ്പോ സുഖാണല്ലോ വീട്ടിന്നൊക്കെ നമക്ക്
ആഹ് അതെ സാധങ്ങള് ചിക്കന് മീന് ബീഫ് അങ്ങനത്തൊക്കെ കൊണ്ട് രാം
ചിക്കനും ബീഫും ഒക്കെ കിട്ടുവോ
കിട്ടും ഏ ബീഫ് അങ്ങനെ ഇല്ലാ തോന്നുന്നുണ്ട് ങ്ങളങ്ങനെ വേടിച്ചിട്ടൊന്നുല്ല. ചിക്കൻ കിട്ടും പിന്നെ എന്താ വെച്ചാല് വീട്ടീന്ന് വരുമ്പോ കൊണ്ടിരുന്നതാണ് ഒരുരിഷ്ടം അപ്പൊ വരുമ്പോ വീട്ടിന്ന് വരുമ്പോ കൊണ്ടരും കറികള്ളത് പോലൊക്കെ അച്ചാുകള് മമ്മ ഉണ്ടാക്കിയ അച്ചാറുകള് ബേക്കറി അങ്ങനത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവരും
എ എന്ത് കറി കൊഞ്ചല് അധികം
കറി അങ്ങനെന്നുല്ല മീൻകറി കൊണ്ടരും സാമ്പാറ് കൊണ്ടരും കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ ബീഫ് കൊടുന്നു
ഉം
ഇപ്രാവശ്യം വരുമ്പോ കറ്യൊന്നും കൊടുന്നില്ല വയ്യായിരുന്നു
ആഹ്
അതുകൊണ്ട് ഈ ലീവിന് ഞാൻ പോയിണ്ടായിരുന്നു അപ്പൊ എനിക്ക് കറിയൊന്നും കൊണ്ടുരാൻ പറ്റില്ല അതിന വേണ്ടി ബേക്കറി ഞാൻ നറച്ചു കൊടുുന്നുണ്ടായിരുന്നു
ആഹ്
അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പ ങ്ങനെ ഇവിടെ ങ്ങനെ ഇപ്പ ഇ ഞങ്ങള് ചായ കുടിക്കും ചായ കുടിച്ചില്ല ചായ അങ്ങനെ കുടിക്കാറില്ല വല്ലപ്പോഴും കുടിക്കാറുള്ളൂ പക്ഷെ കടി തിന്നും അപ്പന്ന് ഞങ്ങളിങ്ങന ഇരുന്നി്ീന്നട്ടുണ്ടായി
ഉം എന്നാ ശരി ന്നാ
ആയിക്കോട്ടെ ശരി
ഓ